അലോ
ഓഹ്
ആഹ് കേൾക്കണില്ലേ
ആഹ് കേൾക്കുന്ന്ണ്ട് കേൾക്കുന്നുണ്ടോ
ആ ആഹ് കേക്കുന്നുണ്ട് ആഹ് ആ ഉം വേറെന്തൊക്കെ
സ്റ്റിച്ചിംഗ്ക്കെ എന്തൊക്കെ അറിയാം എന്തൊക്കെ പഠിച്ചു
ഞാൻ സ്റ്റിച്ചിങ് എല്ലാം അടിക്കും ഫോട്ടോ കണ്ടാ വിട്ടൽ ന്നാ അതുപോലെ അടിച്ചൊടുക്കു എല്ലാ ഡ്രസ്സടിക്കു
ഫോട്ടോ കണ്ട് ആഹ് മറ്റേ കല്യാണത്തിന്റെ ഡ്രസൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കോ ബ്ലൗസൊക്കെ
ഇല്ല ഞാ നമ്മള് നമ്മള നാടന്മാര സാധാരണക്കാർക്ക് മാത്രപ്പ അയൽവാ ൻ്റെ കുട്ട്യോൾക്കെല്ലാ ഡ്രസും ഞാ അടിക്കു
ആഹ് മറ്റേത് വെല്യയ ഏഫ് കല്യാണത്തിന്
അല്ലില്ല അത് ഏറ്റെടുക്ക അത് മുത്തും വാക്കൊക്കെ വെക്കണ്ടേ അക്നമ്മള സൂചിന്റെ അടി കൂടെക്കെ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ട് ട്ട അത് അങ്ങൻത്തെ അടിക്കൂല അങ്ങത്തെ ശെ ന്താണ് കല്യാണ ഡ്രസ്സൊക്കെ അടിവെട്ടി കൊടുക്കാൻള്ളത് അയിമ ഷിബക്കെള്ളത് മൂട്ട ഉള്ള അങ്ങനൊക്കെ ചെയ്തൊടക്കു അല്ലാതെ വല്യ അടുപ്പമ്മക്ക്പൊത്തിട്ടില്ല ഞമ്മള് വീട്ടിൽന്നിട്ട് പഠിക്കും പൊറത്തപോയിട്ട് പടി അടിക്കണില്ലല്ലോ
ഹലോ
അലോ കേക്കണില്ലേ
ഇടയ്ക്ക് കട്ടാവുന്നണ്ട്
ആഹ് അറിയേ നല്ല കാറ്റുണ്ട്ടെ അതാണ്
ആഹ് കേക് ആഹ് അപ്പൊ ഈ ബ്ലൗസൊക്കെ അടിക്കോ കല്യാണ ബ്ലൗസ്
ആ ആഹ് ബ്ലൗ ആ ആ ബ്ലൗസഅടിക്കും ബ്ലൗസ് പുതിയണ്ണിനെക്കുള്ളത് അടിച്ചിട്ടില്ല നമ്മക്ക് അടുത്ത് എന്താണ് ഞങ്ങളും നമ്മള് മുസ്ലിംസല്ലേ അവർക്കുള്ളത് അടിച്ചൊടുക്കും ചേച്ച് ചേച്ചിമാരിക്ക് അടിക്കുമോരെ കൈത്തുതൊക്കെ ശെരിയാക കെറച്ച് പണിയല്ലേ ആഹ് വലിയ കൈത്തല്ല ഒരത് അയിനവിടെ അങ്ങനെ ചേച്ചിമാര് കൊറവാണ് അപോപിന്നെ ഞനടിച്ചടുക്കലില്ല നമ്മള് നാടൻ ഞങ്ങള് മുസ്ലീമിങ്ങൾക്ക് ഫുൾക്കൈവേണം കൈത്ത്ചെറുതാവണം ബേക്ക്ഭാഗംതീരെ യ്യാ. അങ്ങനെ അങ്ങനെക്കണ്ടല്ലോ? ഈ ടീച്ചർമ്മാര് ഇവര്ക്കൊക്കെ അടിക്കുമ്പോ ചേച്ചിമാര്ക്കാവുമ്പോ ഓർക്കും വല്ല്യേ കൗത്താണ് ബേക്കും മുന്നും ഒരുപോലെ വാണം. അങ്ങത്തെ ബ്ലൗസ് ഞാൻ കടീന്ന് വർക്ക്ന്ന്ന് ആഹ് അടിച്ചൊടുത്തീന്നല്ലോ. ഇവിടെ അടിക്കല് കൊറവാണ്. കല്യാണം കഴിഞ്ഞേഞ്ഞ് ഞാ നിർത്തി വച്ചേന്നു. ഇപ്പ രണ്ടാ ഇപ്പൊ തൊടങ്ങിട്ടൊള്ളൂ.
ആഹ്
ഉം, ഇക്ക് മൂന്നാളാണ് മൂന്ന് പെൺകുട്ടിയേള്. ഇപ്പങ്ങനെ ഒന്നും കൂടിം ആഹ് പ്പൊന്നും കൂടിം ഒന്ന് ഷാർട്ടിങ്ങ് തൊടങ്ങാച്ചിട്ടൊക്കെ പഠിച്ച് ക്ലിയറാക്കിട്ട് സർട്ടിഫിക്കറ്റൊക്കെണ്ടെങ്കി എവടേലൊക്കെ കേറാലോ?
എനിക്കെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി എന്തായാലും നമ്മളീ തയ്യലൊക്കെ പഠിക്കുന്നതെന്തായാലും വളരെ അത്യാവശ്യാണല്ലോ നമുക്ക് ഇങ്ങോട്ട് മുമ്പിലേക്ക് ജീവിക്കുമ്പളായാലും തയ്യലൊക്കെ അല്ലെങ്കിപിന്നെ എന്തെങ്കിലൊന്ന് കീറിയിട്ടുണ്ട് ഉടനെ നമ്മള് ട്ടൈലറിങ് ഷോപ്പിൽ പോണ്ടേ വരില്ലേ അപ്പൊ ഞാനതാ വിചാരിച്ചേ. തയ്യലൊക്കെ പഠിച്ചിട്ടൊണ്ടെ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചേ.
ആഹ് തയ്യല് നല്ലത്തന്നെ. ആ എന്നും ഞമ്മക്കൊരു വരുമാനമാർഗാണ്.
ആ ഇല്ലേ നല്ല പൈസയല്ലേ? ഇതിപ്പ നമ്മള് ചെറിയ എന്തെങ്കിലും അടിക്കാൻ വേണ്ടി മറ്റോടത്തേക്ക് കൊടുക്കുമ്പളും നല്ല പൈസ അവര് ചോദിക്കുന്ന പൈസ ഇരുപതും മുപ്പത് രൂപയൊക്കെ ഒര് ചെറീയ അടിപ്പിന് വരെ അവര് മേടിക്കുന്നേ. ആ പിന്നെ ചുരിദാറൊക്ക എന്തായാലും നമ്മള് ചുരിദാറക്കെയാണ് ഇടുന്നത്. അപ്പൊ പിന്നേ ആ ചുരിദാറ് ക്കടിക്കാനങ്ങോട്ട് പഠിച്ചിട്ടുണ്ടെങ്കി പിന്നെ അങ്ങനെ വല്ല്യ പ്രശ്നം വരത്തില്ലല്ലോന്ന് വിചാരിച്ചിട്ടാ.
പ്പൊ പ്രശ്നം വര്ന്നില്ല. യാ, ഞമ്മക്കെങ്ങനെ ഞമ്മളെ പാകത്തിനു ടൈറ്റും ഫിറ്റൊക്കെ ആക്ക. ഞമ്മക്ക് എവ്ടെ ഫിറ്റ് ആക്കണ്ടേ അവടെ മ്മക്ക് ഫിറ്റാക്കാം. മറ്റത് അവര് ഞമ്മളൊരു ഒരു ഷേപ്പ്ടുത്തിട്ട് ഓല് അടിച്ചരൊള്ളൂ. ഞമ്മക്ക് പിന്നീം പിന്നീം അടിച്ച് ശരിയാക്കിട്ക്ക മ്മളെ ഭാഗ പിന്നാക്ക. കയ്യ് ചെൽപ്പം ചെലോര്ക്ക് വണ്ണം കൂടുതല് ചെലേപ്പൊ കൈ വണ്ണം കൊറവൂണ്ടാവും ചെലോര്ക്ക്. ഓല് തര്ണളവ് പാകാക്കിങ്ങ്ട് അട്ച്ചരും. അപ്പൊ ആ ഡ്രസ്സെൽപ്പൊ മട്ടത്തിൽക്ക് മറ്റേ ഡ്രസ്സൊക്കെ നിന്നോളന്നില്ല. ശീല മാർണസരിച്ചിട്ട് ഡ്രസ്സിന്റെ ഇതും മാറോല്ലോ ഷേപ്പും മാറുംല്ലോ? അപ്പൊ ഞമ്മക്കനെണ്ട് ആഹ് ആഹ്. അപ്പൊ ഞമ്മക്ക് നാടംതുണിയാമ്പോ ഒതുങ്ങി നിന്നൊട്ക്കും. പോളിസ്റ്ററാകുമ്പോന്ന് പൊന്തിക്കും. അപ്പൊ മ്മക്ക് ഒന്നുംകൂടി ടൈറ്റാക്കെണ്ടേരും.
ആഹ് ആഹ് ആഹ്.
ഉം അങ്ങനെക്കെണ്ട്.
അങ്ങനെ വരുമ്പളാണ് ആഹ്.
ആഹ് അങ്ങനെ വരുമ്പളാണ് ബുദ്ധിമുട്ട്. അപ്പൊ അവനാൻ പഠിച്ച അവനാഷ്ടത്തിന് എന്തും ചെയ്യാ.
അതെ എനിക്കും അതാണ്. സ്വന്തം കാര്യം സ്വന്തം നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലാതെ എല്ലാത്തിനും മറ്റുള്ളവരെങ്ങനെ പൊറകെ നടക്കണം.
ഇല്ല ഞാനിത് പാ പഠിച്ചിക്ക്ണത് പയേ ഡ്രസ് തുന്നയ്ച്ച് പഠിച്ചതാണ്. എന്റെ ഏട്ടത്തി അട് ക്കാൻ പോയി അനിയത്തി ആണ് ടൈലറായത്. അങ്ങനെ പഠിച്ചാളാ. ആഹ് അങ്ങനെ കിട്ടിയതാ നമുക്ക്.
ഇതിപ്പോ എന്റനിയത്തിയാണെങ്കിൽ അവളടിക്കും. ഉം
അതെ. അന്നന്നെ ഞാന്
ഓരോ യൂടൂബിലൊക്കെ കണ്ടിട്ട്
ആഹ്. യൂ യൂട്യൂബ് കണ്ടാമ്മ ഒ ഒരു എന്താണ് കൊറേക്കെ മനസ്സിലാവും. ന്നാലും ഞമ്മക്ക് ഇവരളവും അവര്ര്ത്തര്ണ അളവും വ്യത്യാസണ്ട്. അത് ഡിവൈടീത് ഞമ്മ ക്ക് ഞമ്മക്കതിന്ന് കണ്ടുപിടിക്കാം. ഗുണിച്ച് ഹരിച്ചിട്ട് ഞമ്മളെ കറക്റ്റ് ടെ അളവമ്മക്ക് ഇത്രേണ് ഷോൾഡറ്ന്ന്ള്ളത് നമ്മക്കത് അയ്ൽന്ന് ചെസ്റ്റ് എത്രേന്നൊക്കെ നല്ലം പോലെ പറഞ്ഞരും. ആ ഐഡിയ സൂ നമ്മ കിട്ടിയാ പിന്നെ നമ്മുക്ക് നല്ല സുഖമാണ് ഉ ഉം രണ്ട് ഭാഗം ഷോർഡർ നാലും നാലുംവേണെങ്കിൽ എട്ടല്ലേ എട്ടിനെ രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പ നമുക്ക് നാല് കിട്ടും അപ്പൊ നമ്മുക്ക് കൈത്തിന്റെ എർക്കം എന്താണ് വീതി നാല് അങ്ങനെ അങ്ങനെ ന്നെ കിട്ടും അതും നമ്മുടെ യൂറ്റൂ ആ യൂട്യൂബില് പറഞ്ഞ തരും യൂട്യൂബിൽ നമ്മ കറക്റ്റ്ആ ഡ്രസ്സിന്റെ അളവ് ഓരെ ട്ക്കുന്ന ഡ്രസ്സിന്റെ അളവേ പറഞ്ഞ തരുള്ളു നമ്മുക്ക് വേറെ അടിക്കണംന്ന് വേറെ അടിക്കണം നമ്മുക്ക് അതിനുള്ള അളവ് ഇതിമന്ന് കിട്ടും ആഹ അവര് പഠിപ്പിക്കുമ്പം അതൊക്കെ കിട്ടുന്നുണ്ട് നമ്മള് പഠിക്കണ കാര് ഒരുപാട് മാറ്റങ്ങളുണ്ട് നമ്മൾ ഓൺലൈന ആയിട്ട് പഠിക്കുമ്പ പിന്നെമ്മ വീട്ട ട്ട് പോയി പഠിക്കണ പിന്നെ കുറെ കൊല്ലങ്ങളോളം പിടിക്കൂല്ലേ
അതെ ഞാ ഞാൻ പണ്ട് വെക്കേഷന്റെ വെക്കേഷന്റെ ടൈമിലൊക്കെ ഇങ്ങനെ പോകുവായിരുന്നു വെക്കേഷൻ സമയത്ത് ഇങ്ങനെ തയ്യൽ പഠിക്കൻ വേണ്ടി പോവായിരുന്നു പക്ഷെ തയ്യൽ പഠിക്കാൻ വേണ്ടി അവര് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഫീസ് മേടിക്കുകയും ചെയ്യും പിന്നെ ഒരു കാര്യം തന്നെ കുറേ ദിവസം ഇങ്ങനെ മീൻസ് ഇങ്ങനെ പഠിപ്പിച്ച കൊണ്ടിരിക്കും അതെനിക്ക് ഭയങ്കരമായിട്ട് സമയം എടുക്കുന്ന പോലെയൊക്കെ തോന്നിയ പെട്ടെന്ന് പഠിക്കാനൊന്നും പറ്റത്തില്ല എന്ന് മനസ്സിലായപ്പോ പിന്നെ ഞാൻ നിർത്തിയതാ അതെ
എനിക്ക് പഠിക്കുകണെങ്കിൽ ഒരു വർഷം കൊണ്ട് സരിക്കക്ക് പോലെ പഠിക്കുള്ളൂ അത് നമുക്ക് അങ്ങനെ പഠിഞ്ഞാൽ നമുക്ക് എവിടെ പോയാലും രക്ഷപ്പെടാം
ഞാൻ രണ്ടു മാസം കൊണ്ട് പഠിക്കാൻ വേണ്ടി പോയത് രണ്ടു മാസത്തെ വെക്കേഷൻ
ആ രണ്ടു മാസം കൊണ്ട് നമ്മുക്ക് അത്യാവശ്യം ചെറുത് പഠിച്ചാലും നമ്മുക്കത് സീരിയൽ വെട്ടാള്ള ധൈര്യം മാണം പുതിയ ശീരം വെട്ട് നറുക്കണ്ടേ
ആഹ്
അതിനുള്ള എക്സ്പീരിയൻസ് കിട്ടണേ നമ്മ സാവധാനം പഠിച്ചിട്ടേ കാര്യള്ളൂ മറ്റിപ്പ ഓൺലൈനായിട്ട് ഒരുപ്പ ഇത്ര പന്ത്രണ്ട് സാധനം ആറ് സാധനമായിട്ട് നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അത് എളുപ്പമാണ് പഠിപ്പിച്ചിരുന്നത് അപ്പൊ നമ്മുക്കത് ഫുള്ള് മനസ്സിലാവാൻ പണിയാണ്
ആഹ്
ഉം അതമ്മള് വീട്ടിൽ പോയി പഠിക്കണേന് നമ്മള് വർഷം ചെലവാക്കി പഠിക്കണേന് അങ്ങരു ഇത് ക്വാളിഫിക്കേഷൻ വേറെ തന്നെയാണ് മറ്റത് അതിനുള്ള ഓൺലൈനിൽ കുഴപ്പമില്ല ഒരു മാസം കൊണ്ട് ഫുള്ള് നമുക്ക് എ ബി സി ഡി മനസ്സിലാക്കി തരും പിന്നെ ചെലർക്ക് കഴിവല്ലേ ഒക്കെ ഇതാക്കി എടുക്കും ആ അമ്മക്ക് ഒക്ക ഇരിക്കാനുള്ള താല്പര്യംണ്ട അപ്പോ നമ്മൾ സമയ കണ്ടെത്തിയിട്ട് അത് ഫുള്ളാക്കി ഒന്ന് അടിച്ചിട്ട് ടീച്ചർക്ക് ഫോട്ടം വിട്ട് കൊടുകണംന്ന് വിചാരിച്ചിട്ട് ചിലരു ഫോട്ടം വിട്ടിരുന്ന് ചിലൊരു ഫോട്ടം വിടൂല ഞങ്ങളൊക്കെ എന്താണ് പഠിക്കുന്ന കുട്ടികളാരുംല്ലേ എന്നൊക്കെ വീട്ടമ്മമാരാണ് കൂടെ ചെയ്തൊരൊക്കെ അങ്ങ് ഒമ്പാളായിട്ടുണ്ടായിന ആഹ് ഒമ്പതാളും ഒരു വർക്കും ചെയ്ത് വിട്ടിട്ടെ ആദ്യത്തെ ദെവസൊക്കെ കോട്ട് ഷർട്ടും വിട്ടേക്കണം പി പാൻസ് പിന്നെ എന്താണ് ആരും അടിച്ച് വിട്ടിട്ടില്ലേ ഒരു വലിയ ആവശ്യള്ളതല്ല ഉം ജെൻസിന്റെ ഫാൻറ് അപ്പ ഞങ്ങക്ക് അത് ആവശ്യംല്ല ഞങ്ങൾ പഠിച്ചിരുന്നതാന്ന് മാത്രമേ ഉള്ളൂ പിന്നെന്താണ് ഫയല് ഉണ്ടാക്കിയപ്പോ എല്ലാരുംചെറുതായിട്ട് അടിച്ച് വെച്ചേക്കണ്
ആഹ് ആ
ഉം അങ്ങനെ തന്നെ ഉം ഏറ്റവും നല്ലത് നമ്മള് ആ വീട്ടിൽ പോയി പഠിക്കണ നമുക്ക് ഫുള്ളായിട്ട് പഠിഞ്ഞ നമക്ക്വിട പോയി വർക്ക് ചെയ്യാൻ പറ്റും പറ്റും കടവള്ളൊക്കെ കേയറണെങ്കില് കയരാം അതിന്റെ എല്ലാ അളവും കാര്യം ആഹ് കപ്പാട്
സർട്ടിഫിക്കറ്റ് ഉള്ളതൊണ്ട് പിന്നല്ലേ ഉം നമുക്ക് സ്വന്തം കടയിടാനാണെങ്കിലും
ആ ഓൺലൈനായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയാലും കുഴപ്പമില്ല അപ്പ അത് കൂടി ആവുമ്പോ നമുക്ക് ഇതാണ് നമ്മ വീട്ടിൽ പോയി പഠിച്ചാലും സർട്ടിഫിക്കറ്റ് കിട്ടാൻ പണിയാണ്
അതെ ആഹ്
ഉ. ഞാനി മൂന്നാളെ പഠിപ്പിച്ചി മൂന്നാളില് ഒരാള് നല്ല ഉസാറായിട്ട് എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് വീട്ടിൽനിന്നിട്ട് കല്യാണ വർക്ക് എന്നൊക്കെ ആസ്സാറിൽ പോകണ്ട് ഞാൻങ്ങനെ ഏറ്റെടുത്തിട്ടില്ല പഠിച്ച ഓളും പിന്നെ ആക്കുസാറായി ന്നിപിന്നെ ഓള് പറഞ്ഞെന്താണ് ഇങ്ങനെ ചെയ്തോക്കുക അങ്ങന ചെയ്താമതി അങ്ങനെപ്പ ഞാൻ ചെയ്തിട്ടാണ് പിന്നെനിക്ക് എപ്പോഴേലൊക്കെ വർക്ക് അടിച്ചു നമ്മ സ്റ്റാറ്റസ് വക്കുമ്പോള്
ആഹ് ഹാ
ഇറ്റപ്പെട്ട ചിലോര് രാജമ എടുന്ന് നടിച്ചോ ചോദിക്കോ
അതെ
അന അവൾക്കെല്ലാം അടുപ്പത്തുണ്ട് അവള് മെനാറ്റി മനക്കെട്ടി ഇരിക്കയാണ് കുട്ടികളൊന്നും ഇല്ല്യ അയ അമ്മക്ക് തട്ടടിന്ന കൂടി പറ്റൂല ഞ ആഹ് ഞാൻ ഒന്ന എടുത്ത ഒന്ന കാണാണ്ടാവില്ല ടേപ്പൊക്കെ ഒരാൾ വ അളവെടുക്കാൻന്ന തരഞ്ഞാ കാണാണ്ടാവില്ല മക്കൾ പ്രശ്നാവും ഉം അങ്ങനെയാണ് അവൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുംല്ല ഉം ഓള് പിന്ന ഒരു വർഷം പോലെ പഠിച്ചിക്കണ് ഞാന് വീട്ടിൽ ഇരുന്ന് പഠിപ്പിച്ചു കൊടുത്താ നോക്ക് എന്റെപ്പ ഇങ്ങനെ വന്നട്ട് പരിൽ വന്നട്ട്
ആഹ്
ഉം ഓക്ക് പിന്നെന്താ വെ ആദ്യ നമ്മളെ വെട്ടുമ്മെന്താണ് ഷെമ്മിന്റെവിടെ നല്ല ക്ലിയറ് ആയെങ്ക നമ്മള് മട ക്കുമ്പോ ക്ലിയർ ആയി കിട്ടൊള്ളു തരച്ച് വെക്കണ സ്ഥലം ക്ലിയർ ആയി കിട്ടുള്ളു. അവിടെ ശരിയായി കിട്ടി അതേമാരി ഞമ്മട ലെവൽക്ക് പാവാടകയറില്ലേ?
ആഹ്
ആഹ് അതടിക്കാൻ പഠിഞ്ഞാല് ഞമ്മക്ക് എല്ലാത്തിന്റേം കര അടിക്കാൻ വേഗം പഠിയും. അത് ഒരീ പൊസിഷനിൽ ഒരീ രീ‌തീലുള്ള ആ നൂല്കൊണ്ട് വരിയാണെങ്കില് നമ്മക്ക് അടിപ്പ് സൂപ്പറായി.
ആഹ് അങ്ങനൊന്ന്ണ്ട്. അങ്ങനെ അടിച്ചു പഠിച്ചാല് നമ്മള് എത്ര എവിടെ പോയാലും രക്ഷപ്പെടും. നമ്മള് അടിച്ചിട്ട അത് ഇഷ്ടപ്പെട്ട ചുരുദാര് ആര് അടിച്ചെന്ന് ചോയിച്ചാ ഞാൻന്നെയാന്ന് പറഞ്ഞാ നമുക്ക് ഡ്രസ്സുംട്ട താന നമ്മൾ വരും. പിന്നെ നമ്മള് ഒരു അടിപ്പ് നമുക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാ നമ്മ ആളട്ത്തക്ക് തന്നെ പോകൊള്ളു.
അതെ അത് ശരിയാ. ആഹ് ഞങ്ങള് ആ ഞങ്ങ ഞാനും അങ്ങനെ തന്നെ എനിക്കൊരു ചേച്ചീന്റെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊപിന്നെ ആ ചേച്ചീന്റെ അട്ത്തേക്ക് മാത്രെ ഞാനിപ്പോ പോകത്തൊള്ളൂ. വേറെവിടെ പോയാലും ആ ഒരു റെഡി ആവത്തില്ല. ആ ഒരു എന്റെ കറക്റ്റ് റെഡി ആവില്ല.
ഒ ഷൈസ് അവർക്ക് അറിയാം. അപ്പൊ ഒ കറക്റ്റില് അടിച്ചു കൊടുക്കും. അപ്പ പിന്നെവര് അടിച്ചാമ്പടത്തേക്ക് തന്നെ വരും.
ആഹ്
അങ്ങനൊന്ന്ണ്ട് ആഹ്
എത്രെ ഒരു ചുരിദാറൊക്കെടിക്കുന്നതിന്. അവിടെ എത്രയാ?
ഇവിടെ ഞാൻ നൂറ് നൂറ്റി ഐമ്പതൊക്കെ വാങ്ങോള്ളൂ. ആഹ് ഫാന്റും കുപ്പായോം കൂടെ അടിച്ചാല്.
ആണോ ആഹ് ഇവിടെ നല്ല പൈസയാ.
ആറ്റലോടുത്തല്ല വേ ഉള്ളേരിയ നമ്മള് വീട്ടിൽ വെച്ച് പഠപ്പിക്ക അടിക്കല്ലേ എന്നാതന്നെ നമ്മക്ക് എപ്പളേ കിട്ടുന്ന ഒരു അടിപ്പാണ്. അപ്പ പിന്നെ നമ്മള് തോണ വാങ്ങിയ പിന്നെ നമ്മുക്ക് അടുപ്പ് കിട്ടൂല. ആഹ് അപ്പൊ ചെറിയ അടി ഇപ്പൊ ഇപ്പൊ ഈ വെക്കേഷനായിട്ട് ഒരു ചുരിദാറാണ് കിട്ട രണ്ട് ചുരിദാറ കിട്ട രണ്ട് ഒരാൾ തന്നെയാണ് യൂണിഫോമിന്റെ വർക്ക്. ആഹ് അഹ് അടി ച്ച് ഫുള്ളയിക്കണ്. അപ്പൊ ഇനി കൊണ്ടാൻ വരുമ്പൊ എത്രയി ചോയിച്ച്. ഞാൻ നിങ്ങള് അന്വേഷിച്ച് നോക്കി ഞാൻ ആദ്യം നൂറ് നൂറ്റിഐമ്പിനൊക്കെയാണ് കൊടുത്തിന്നത്. മുന്നൂറ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരെന്താ ഡി അരന്വേഷിച്ചിട്ട് തരോ ഇല്ല്യോന്നറിയില്ല. ഞാൻ പഠിച്ചന്ന് അന്ന് എൺമ്പത്റുപ്യ ടോപ്പിനും എഴുപതുറുപ്യ ഫാന്റിനും നൂറ്റിപ്പ നൂറ്റി ഇരുപത് റുപ്യ ടോപ്പിനോ ആങ്ങനൊക്കെയിരുന്നു.
ആഹ് അത്ര ഇതായിരുന്നു അല്ലെ, ഇപ്പ പിന്നെ പൊറത്ത് കടക്കേറ്റണ നല്ല പൈസയാണ്.
കടേല് മുന്നൂറ്, മുന്നൂറ്റി ഐമ്പത് ഒക്കെ ഉണ്ട്. ഒരു ചുരിദാർ ഫുള്ളായി അടിച്ചാ ന്നാ ആയിക്കോട്ടെ ന്നാ ഓക്കെ.